ഓ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ആഹ്
ആഹ് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേക്കുന്നുണ്ടോ?
കേൾക്ക്ണ്ട്ട്ടോ പറഞ്ഞോളൂ പറഞ്ഞോളൂ മ് ഓ സുഖായിട്ടിരിക്കുന്നു. കൊഴപ്പയില്ലാതെ പോന്നു. വിശേഷം പ്ര പ്രത്യേകിച്ചൊന്നുല്ല അങ്ങനെ പോണ് ന്ന് ഓൾക്ക് സ്കൂളില്ലാത്ത ദിവസായപ്പം വീട്ടിൽ ഇവിടെങ്ങനെ വൈകുന്നേരൊക്കെ ഇരിക്കാണ് എല്ലാവരും ഒഴിവുള്ള സമയല്ലേ പിന്നെ ഉം ഉം എന്താ അവിടത്തെ നിങ്ങളെ വർത്താനൊക്കെ എന്താ ആ
ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഇവിടെ ഞാനും ഹസ്ബൻഡും മൂന്ന് കുട്ടികളാണ്.
അതെയോ ആ ആ ആ
പിന്നെ എന്റെ ഉമ്മിച്ചിയുണ്ട്. പിന്നെന്റെനിയനും വൈഫും ഒണ്ട്. അവരിപ്പം പൊറത്താണ്. ഞങ്ങളിപ്പം വീട്ടിലാണ്. ഉം സുഖായിട്ട് പോന്നു.
ആ അതെ എല്ലാരും ഒന്നിച്ചാണോ താമസി ക്ക്ണ്. അയ് ശരി ആ ഇവിടെ ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളും. ഇപ്പം മൂന്ന് പേരാണുള്ളത്. ഞങ്ങള് വേറെ വീട് വെച്ചിട്ട് ഉം വേറെ വീട് വെച്ചിട്ടാണ് താമസം. മൂത്ത ആള് പ്ലസ് ടു കഴി ഞ്ഞു ഇപ്പോ. രണ്ടാമത്തെ ആള് പത് ത്താം ക്ലാസ്സ് പഠിക്കുന്നു. ചെറിയ കുട്ടി അഞ്ചാം ക്ലാസ്സിലും ആണേ. പഠിക്കണു. അത് തന്നെ. മക്കളൊക്കെ സ്കൂളി പോണ കുട് ട്ടികളല്ലെ?
ആ രണ്ടു പേര് സ്കൂളി പോണതാണ്. ഒരാൾക്ക് രണ്ടര വയസ്സായതേയുള്ളൂ. അംഗൻവാടി പോണതാണ്.
രണ്ടര വയസാവുമ്പോഴേ അങ്കണവാടിയിൽ പോവ്ണ്ടാ?
ഓ ഇവിടെ പോവും. ഇവിടെ വിടുവല്ലോ. രണ്ടര വയസ്സ് രണ്ടേ മുക്കാലക്കെ ആവുമ്പോ നന്നായിട്ട് സംസാരിക്കാനും ഓ നന്നായിട്ട് സംസാരിക്കുന്ന കുട് വായി തുറന്ന് അവർക്ക് ബാത്റൂം പോണോങ്കിൽ ആ രണ്ടിന് പോണം, ഒന്നിന് പോണം അല്ലെങ്കി ആ നമ്മള ഭാഷ എങ്ങനാ ആ കക്കുസി പോണം ഇങ്ങനെയൊക്കെ പറയും നമ്മള് നല്ല സംസാരിക്കുന്ന മ ക്കൾ ആണെങ്കിൽ അവരെ ഞങ്ങള അവിടെ വീട്ടിന് അടുത്ത് തന്ന അംഗൻവാ
ആ അതെ ആ ശരി
പഠിക്കണം മൂത്തമോൻഏഴി പഠിക്കണ് രണ്ടാത്തെ മോള് ഒന്നിന് ആ കയ്യിലത്തെ മോൾ രണ്ടേ മുക്കാല് വയസ്സായി അടുത്ത മാസം ഇരുപത്തിനാലാക്പോഴേക്ക് മു വയസ്
ആ ആ ഇവിടെ ഞങ്ങളൊക്കെ അങ്ങനവാടി എക്ക് മൂന്ന് വയസ്സായിട്ടാണ് കുട്ടികളെ വിട്ടത് ട്ടോ സംസാരിക്കാനും അ നമ്മള ഒരു വീട്ടിൽ ഒരുപാട് പേരുണ്ടാവുമ്പോഴേ കുട്ടികൾക്ക് സംസാരിക്കൻ പ്രയാസ ഉണ്ടാവില്ല കുട്ടികൾ നല്ലോ കേൾക്കണണ്ടാവല്ലോ ഈ ഒറ്റയ്ക്ക് ഫസ്റ്റിലെ കു ട്ടികൾക്കാണ് ആ പ്രയാസം വരാ കാരണം വീട്ടില് ആരുല്ല ഹസ്ബൻറും പിന്നെ ഭ ഭാര്യയും ഭർത്താവും മാത്രമേള്ളൂ പിന്നെ ഒരു കുട്ടിയൊക്കെ ഉള്ള വീട്ടിലെ കുട്ടികൾ സംസാരിക്കാൻ വളരെ പതുക്ക ക്യാവല്ലോ അവർക്ക് അവർക്ക് കേൾ ആ ഒരുതില്യ കുറേണ്ട് കേൾക്കുമ്പോഴേല്ലേ മക്കൾ സം സംസാരിക്കുള്ളു പിന്ന ഇപ്പൊ ഇത്രയും ചെറുപ്പത്തിലൊക്കെ ബാലവാടിയിലും അംഗൻവാടിയിലും വീടുകണെങ്ക ഒക്കെ ആകും കുട്ടികൾ വേ
ആ ആ കാരണം അവിടെ ഉം നന്നായിട്ട് പഠിപ്പിക്കുകന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരല്ലേ പാട്ട് പാട്ടൊക്കെ പാഠിപ്പിക്ക പാട്ട് അവര് ജസ്റ്റ് ഒന്ന് ആയായും ടീച്ചർമാരൊക്കെ പാട്ട് പാടും പിന്നെ രാവിലത്തെ ഫുഡ് ഉ ചത്തെ ഫുഡ് വൈകുന്നേരം പാലും മു ടൈം അതൊക്കെ കൊടുക്കും പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ ഉണ്ട് പിള്ളേർക്ക് കരിയാതെക്കെ ഇരിക്കാൻ ചില പിള്ളേര് കൊച്ചു മക്കള അല്ലേ ചില പിള്ളേര് പ്രയാസപ്പെടും കരയ അവരെക്കെതാക്കാ വേണ്ടി കളി പാട്ടങ്ങളുണ്ട് അങ്ങനെയൊക്കെ സംവിധാനങ്ങളൊക്കെ ള്ള ഇപ്പ കുഴപ്പം
ആ ശരിയാ അ കുട്ടികൾക്ക് അവർക്ക് സന്തോഷം കാരണം അവർക്ക് കളിക്കാൻ ഒരുപാട് പേരെ കിട്ടില്ലേ വീട്ടിലാവുമ്പോ അങ്ങനെ ഇണ്ടാവില്ലല്ലോ
ഓ ഓ അതുപോലെ നമ്മള് ഓ നമ്മള് നേഴ്സ് റി വിട്ടില്ലെങ്കിലും ടീച്ചർമാർ ഓരോ വീടായിട്ട് തേടി വരും ഇങ്ങത്തെ കുട്ടികളുണ്ട രണ്ടര വയ സ്സായ മക്ക ആ ആ നഴ്സറിയിലോട്ടേക്ക് ചേർക്കാൻ വേണ്ടിയേ അവര് വരും ആ അപ്പം ആ തുപോലെ ഫുഡ് നമ്മൾ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോ പിള്ളർ ചില പിള്ളർക്ക് വെയിറ്റ് കുറവായിരിക്കും അപ്പെഴ് അതിനുള്ള ഫുഡൊക്കെ നഴ്സറി ഉണ്ടല്ലോ അവർ നല്ല ആരോഗ്യമുള്ള ഫുഡൊക്കെയാണ് പയ ഇങ്ങനെ കൊടുക്കുന്നത് മുട്ട പാല് പയർ തോരന് ചോറ് സാ മ്പാറ് പരിപ്പ് കറി അങ്ങനെയൊക്കെ കൊടുക്കുമ്പഴേക്ക് മക്കളിത് ലെ റീപ്രോട്ടീന് കൂടും
ആ വെയ്റ്റും കൂടും നല്ല ഹെൽത്തി ആവും അങ്ങനെണ്ട്നമ്മള് വീട്ടിന്ന് വെച്ചാൽ അവർക്ക് ഒന്നും വല്ല ഒരു ചോറ് അവർക്ക് ഒന്നും പറ്റില്ല കൂട്ടാനായിട്ട് അങ്ങനെ നമ്മള് വെറും അല്ലെ അങ്ങനെ നമ്മള് കഴിക്കണ എല്ലാ ഭക്ഷണം മക്കള് കഴിക്കൂലല്ലോ അവര് വേറെ നീലൊക്കെ മതി ആ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തേലും ണ്ടെങ്കിൽ കഴിക്കും പിന്നെ കുഞ്ഞി മക്കൾ പിന്നെ ഓക്കെ അവർക്ക്പ്പോത്രതായിട്ടില്ല അല്ല വല്ല്യ കുട്ടികൾ തന്നെ കണ്ടില്ലേ പച്ചകറി വെജിറ്റബിൾസൊന്ന കുട്ടികൾക്ക് വേണ്ടല്ല ഹലോ ഇപ്പൊ സ്കൂളിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഭക്ഷ നല്ല ഫുഡ് ആണല്ലോ കുട്ടികൾക്ക് കൊടുക്കാ അതെ
ആ സ്കൂളുകളിൽ ഉ സ്കൂളുകളിൽ അങ്ങനെയാണ് ഇങ്ങനെ വെജിറ്റേറിയൻ ആണ് നോൺ വെജിറ്റേറിയൻ ഒരാഴ്ച വെള്ളിയാഴ്ച മോന്റെ മോന്റെ മോളുടെയും സ്കൂളില് ആഹ എ ഇപ്പോഴും വെജ് ആണ് പച്ചക്കറി റിയാണ് വെള്ളിയാഴ്ച ഒരു ദിവസം മാത്രം
ആഹ ആ ശരി ആഴ്ചയിൽ ഒരിക്കൽ വെജ് കൊടുക്കുംല്ലേ
അതെ ആഴ്ച ഒരു ദിവസമാണ് വെജിറ്റ മറ്റേ നോൺവെജ് ചിക്കൻ ബിരിയാണി ആ ബാക്കി ദിവസം എല്ലാം വെജ് പച്ചക്കറി സാമ്പാർ ഐറ്റം ഇത് പരിപ്പ് കറി പയർ തോരൻ അങ്ങനെയൊക്കെ മുട്ട വിച്ചത് അങ്ങനെയക്കെ
അത് ശരിയാണ്
ആ വെള്ളിയാഴ്ച മാത്രം തന്നെയാണ് ചിക്കൻ ബിരിയാണി ചൂടു വെള്ളവും കൊടുക്കുന്ന ബാക്കി ദിവസങ്ങളിലെല്ലാം ചൂടു വെള്ളവും പച്ചോറിൻന്റെറെ കൂടെ
ആഹ ആ ആഹ് ഇപ്പൊ അങ്ങനെ സാമ്പാർ ഒരു കറി ഉണ്ടാവും ഒരു ഉ പേരി ഉണ്ടാവും പിന്നെ ചിലപ്പോൾ തൈര് സാലഡ് ആയിട്ട്അങ്ങനെ ഉണ്ടാവുമല്ലോ
ഓ വെള്ളരി മറ്റേ വെള്ളരി ഇട്ട് ഒരിതുണ്ടല്ലോ സാലഡാ
ആ ആ ആ ആ പിന്നെ വെള്ളരി മറ്റേ കക്കരിക്കന്ന് പറയും ആ ഉപ്പ ഉപ്പേരി ഉണ്ടാകുംഉപ്പേരിന്ന് പറ ചിലപ്പോ പയർ തോരൻ ആവാൻ വ ചെറുപയരുണ്ട് അല്ലെങ്കിൽ കടല ആ ശരി ആഹ ചെറുപയർ ഉപ്പേരി വൻ പയറല്ലേ വ വേറെ ഉപ്പേരി വയ്ക്കും കടല സോയാബീൻ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ അവർക്ക് മുട്ട ആഴ്ചൽ ഒരു ദിവസം മുട്ട കൊടുക്കണണ്ട് ഇവിടെ സ്കൂളിലൊക്കെ അതല്ലാ സർക്കാർ സ്കൂളിലുണ്ടട്ടാ പിന്നെ ചിലപ്പോൾ രണ്ടുദിവസം പാലു കൊടുക്കും കണണ്ടേ പിന്നെ വല്ല കുട്ടികളെ ബാഗ് ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പഴ് ഇവിടെ സ്കൂളൊക്കെ എന്താച്ചാ ആരെങ്കിലും കുട്ടികള് ബർത്ത്ഡേക്കെ ഉണ്ടെങ്കിൽ അവര് സ്പെഷ്യലായിട്ട് സ്കൂൾക്ക് എന്തെങ്കിലും കൊണ്ട് വരും അല്ല പച്ച അല്ലെങ്കി പച്ചക്കറി കൊണ്ട് അല്ലെങ്കി ബൂസ്റ്റ്‌ പാലുള്ള ദിവസാണെങ്കിൽ ബൂ സ്റ്റ് വാങ്ങി സ്കൂൾക്ക് കൊണ്ടുവരും എന്ന കുട്ടികൾക്ക് പാല് കൊടുക്കണ കുട്ടികൾക്ക് ബൂസ്റ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്ക ആവുമ്പഴെന്താ കുട്ടികള് ല്ലോം വാങ്ങും വെറും പാല് ആണെങ്കിൽ കുട്ടികള് വാങ്ങില്ല രുപാട് പഞ്ചസാര ഇടാതെ അല്ലെ നമ്മള് കൊടുക്കുക കുട്ടികൾക്ക് അത് ഓർക്ക് ഇഷ്ടല്ല്യാ അവർ ക്ക് മധുരം വേണല്ലോ അപ്പൊ ബൂസ്റ്റ്‌ ആയിക്കഴിഞ്ഞാല് അന്ന് പാല് ഇണ്ടാവില്ല തികയില്ല എന്ന് പറയണ് ടീച്ചർ പറയേ തെകയൂല എന്ന് പറയും അപ്പ എല്ലാ കുട്ടികളും വാങ്ങാൻ വരും കുട്ടികൾക്ക് ആ അവർക്ക് മ മധുരം അവർക്ക് പുളി മധുരം അതൊക്കെയരല്ലേ ഇഷ്ടം
ആ ആ അതെ അതെ മ് ആ അങ്ങനെ മക്കളെ സ്കൂള് നമ്മള് കെറച്ച് എസ് എം ലോക്കാണ്. മക്കളടെ സ്കൂള് പിന്നെ വാൻ വരും വണ്ടി വരും.
ഓ ആ ആ വണ്ടിവന്ന് സ്കൂൾ വണ്ടിക്ക് വിടൂല്ലേ
രണ്ട് മക്കള് രണ്ട് സ്കൂളിലാണ് ഒരാള് ഒരാള് വേറെ സ്കൂളില് ഒരാള് വേറെ സ്കൂൾ രണ്ട് സ്കൂളാണ് രണ്ട് പേർ ഒരാളുടെ സ്കൂൾ വണ്ടി എട്ടരക്ക് വരും ഒരാളുടെ സ്കൂൾ വണ്ടി ഒ ഒമ്പത് മണിക്ക് വരും പിന്നെ മോള് പത്ത് മണിക്ക് തന്നെ അ അംഗൻവാടി പോണത്
ആ മൂന്ന് പേരും പോകും
മൂന്നിന് പോകുമ്പോ ഞാൻ ഹസ് ബൻഡ് മാത്രം ബാക്കിയാവും നമ്മൾ ഇതുപോലെ ഫോണ് ടി വി ഒന്നും കാണൂ നമ്മള് ചുമ്മാ സംസാരിച്ചിട്ടിരിക്കും പിന്നെ ലുഡോ കളിക്കും ഫോണില് ടി. വി മൊബൈലൊ ക്കെ നമ്മൾ നോക്കൂല അധികം നോക്കൂല പിന്നെ ഹസ്ബന്റ് പുറത്ത പോകുമ്പാണ് ഞാൻ ഫോൺ എടു ഹസ്ബഇന്റെ ഇപ്പൊ ഹസ് ബന്റ് ഇരിക്കുമ്പോ ഞാൻ ഫോൺ എടുക്കത്തി അല്ല ഹസ്ബന്റിന്റെ കൂടെ സമയം ചെിലവഴിക്കും ുന്നത് ആ ഹസ്ബൻഡ് പോയി തീരുമ്പംഹ സ്ബ ബസ്ബൻഡും അങ്ങനെയാണ് ഇവിടെ വീട്ടിൽ ഇരിക്കുമ്പോ മാ മക്കളോടെയും ഭാര്യയുടെ കൂടെ ആയിരിക്കും കൂടുത്താല് അറ്റാആച് ദിസ്‌ ആ ടി വി നോക്കൂല പുറത്തുള്ള എന്തെങ്കിലും കാര്യ ഉണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചുമ്മാരുന്ന എന്തെങ്കിലും കാര്യം പറ ചർച്ച ചെയ്യും മക്കളുടെ കാര്യമാണെങ്കിലും ആ ചർച്ച ഒരു വി ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു പീഡന കേസായാലും പിന്നെ വേറെ ഏതെങ്കിലും എന്താ പറയാ പിള്ളേരെ കുറിച്ച് ച്ച് പിള്ളേടെ ഭാവി നല്ലൊരു വീട് ഇങ്ങനെയൊക്കെ നമ്മള ഇങ്ങനെ ചുമ
ആഹ ആഹ ആഹ് ആഹ് ആഹ് അപ്പൊ ഹസ്ബൻഡിന്റെ അപ്പൊ എന്താ ജോലി എന്താ
ബേക്കറിയിൽ ഷെഫ് ആണ് മറ്റേ സ്നാക്സ് ഒക്കെ പിടിക്കുന്ന ജോലി ഉം
അപ്പൊ രാവിലെ കഴിയൂല്ലേ
പിന്നെ മൂന്ന് മണിക്ക് പോകവും പോയിട്ട് പതിനൊന്ന് മണിയടെ ജോലി തീരും പിന്നെ ഫ്രീ ആയി പിന്നെ വൈകുന്നേരം നാ നാലയ്ക്ക് ശേഷമാണ് ചായ കൂടി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത് രാത്രി വരുമ്പം ഒമ്പത് മണി വരെ ചെന്നേക്ക് പോയിട്ട് വരുമ്പോ
ആ അത്ശരി ആ നിങ്ങൾ വീട്ടിൽന്ന് ഉണ്ടാക്കിയ പലഹാര നിങ്ങൾ ഉണ്ടാക്കി കൊടു കൊടുത്തേക്കണം
ഓ അതെ അതെ വീട്ടില കാരണം അത്ര സൗകര്യം പുറത്തുള്ള കട എടുക്കാനുള്ള സൗ സൗകര്യംൊന്നും ഇല്ല ആയിട്ടില്ല ലോണിനെ ബാങ്കില് ചോദിച്ചിരിക്കുന്ന ലോണിനെ ചോദിച്ചിരിക്കുന്നു ഇതിലെ ഇതുവരെ അപ്രൂവ ആയില്ല അടുത്ത ആഴ്ച വീണ്ടും പോയി സ ഇനിപ്പ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്
അതെ ആഹ്
വീടിൻ വീട്ടിലാണ് സ്നാക്സ്സൊക്കെ പൊരിച്ച് ഓരോ കടകളിലും
ആഹ് ആഹ് അതെ അതയാത് സ്ഥി നമുക്ക് സ്ഥിരായിട്ട് ട്ട് അങ്ങനെ പിന്നെ ആൾക്കാര ആശ്യക്കാര്ണ്ടായി കഴിഞ്ഞ നമുക്ക് ഓക്കെയാണ് കൊഴപ്പില്ല നല്ല നല്ല അതാണ് ചെലവ് വരും ഉം
ഓഹ് സ്ഥിരമായിട്ട് തന്നെയ എന്തായാലും മിസ്സ്‌ ചെയ്യും ഓഹ് കുറേയായി പിന്നെ ഞായറാഴ്ച ഞായറാഴ്ച മാത് പ്രദീപ് ഞായറാഴ്ച ഞായറാഴ്ച മാത്രം ലീവ് ബാക്കി ആറ് ദിവസവും കട ഷോപ്പ് ബുധൻല്ലി സ്നാക്സ് സ് കൊടുക്കും ഐ വി ലാണ് കൂടുതലും കൊട് ക്ക്ന്ന ഹൈവേല് കൊറെ മറ്റ് ഉം ഹൈ ഷോപ്പുകളൊക് ക്കെ ഉണ്ട് ബേക്കറി കടകളൊക്കെ ഉണ്ട് നമ്മള് ഈ സ്ഥലത്ത് കൊടുക്കാ അല്ല ഹൈവേയില് ചാല മാർക്കറ്റിന്റെ അകത്തൊക്കെ ഉം ചാല മാർക്കറ്റിന്റെ അകത്തൊക്കെ ഒരുപാട് കടകളക് യോട്ട കടയാണ് ഓർഡർ പിടിച്ചിരിക്കുന്നത് അവ അവർ താകുമ്പോ മുപ്പത മുപ്പത് നൂറ് ഇരുന്നൂറൊക്കെ ഇങ്ങന വലിയ വലിയ ഓഡ് താണ് വരുന്നത് പിന്നെ ഏതെങ്കിലും ആഹ് നല്ല ഏഹ് കൊഴപ്പില്ലാത്ത വരുമാനം വരും ഒരു സ് സ്നാക്സിന് ഇരുപത് വെച്ചാണ് വാങ്ങുന്നത് ഒരു സമൂസ എങ്കില് ഒരു സൽക്കാര് അങ്ങനെയാണ് ഒരു ഒരു ഏഹ് സ്നാക്സിന് ഇരുപത് വെച്ച് ച്ചാണ് വാങ്ങണത് രൂപ ഇരുപത് രൂപ വെ
ഇരുപത് രൂപലെ ആഹ് ആഹ് അത് ശരി
പിനി നോമ്പുകളെക്കെ വരുല്ലോ നോമ്പൊക്കെ വരുവല്ലോ
ആഹ് ഓഹ് ആഹ് ഓഹ്
വീടുകളിന്നും നമുക്ക് ഇത് തരാറുണ്ട് ഈ പത്ത് കടിയ നമ്മള് അത് ചെയ്യും ഓർഡർ നമുക്ക് തരും കാരണം ഇങ്ങനെ ചെയ്യുന്നൊണ്ട് വീടുകളിലും നമുക്ക് തരും ഉം ഉം നല്ല ബിസിനസ പക്ഷെ ചെയ്യുമ്പോ അയ്യോ ഭയങ്കര പാട്
ഉം അതെ നല്ലം പാണി എടുക്കണംട്ടോ യ പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞു കൊഴപ്പില്യ രാവിലത്തെ കഴിഞ്ഞാ ഫ്രീ ആയി അതുവരെ രാവിലെൊക്കെ അത്ര നേരത്തെണിച്ചൊക്കെ റെഡിയാക്കക്കണ്ട എല്ലാം വേണ്ടേ ഒക്കെ രാത്രി ഒരുക്കിോക്കും
വെളുപ്പിന് നമ്മള് നമ്മള് രാത്രി പിള്ളേരെ ഉറങ്ങി ശേഷം ഞൻ ഹസ്ബൻഡ ഒറ്റക്കാണ് പുള്ളി മന്നേരുണ്ടണ്ട് രണ്ട് റൂമ് ഉണ്ട് വേറേം പിന്നെ മൂന്ന് മക്കൾക്ക് ഒരു റൂം എനിക്ക് ഹസ്ബൻഡിന് ഒരു റൂം ഒ അടുക്കള ഉമ്മയും അനിയനും ഉണ്ടായി ഇപ്പൊ ഓര് പുറത്താണ് പോയത്
വേറെന്താ വേറെ വേറെ വേറെ ഒന്നുംല്ലല്ലോ ഓ ഓ പിന്നെ വിളിക്ക ഓന്ന ശരിന്നാ
എ ഉം